ഹലോ,
ഹലോ,
ആ എന്താ വിശേഷം?
സുഖായിട്ടിരിക്കുന്നു. അവിടെയോ?
ആഹ് ഇവിടെയും നല്ലത് തന്നെ സുഖായിട്ട് പോകുന്നു. ഏ എന്താ ചായൊക്കെ കുടിച്ചോ?
ഇല്ല ചായ കുടിക്കണം. മോള് എഴുന്നേക്കാൻ വേണ്ടി കാത്തിരുന്നതേന്നു ഇനിപ്പോ കുടിക്കണം.
ആഹ് അങ്ങനെ അണല്ലേ? ഇവിടെ എല്ലാരും കുടിച്ച് കഴിഞ്ഞു. ഏഹ് നിങ്ങള് ഫുഡൊക്കെ അത്യാവശ്യം ഉം ആഹ് ആണ്ല്ലേ? നിങ്ങള് ഫുഡോക്കെ കൈ ആഹ് ഫുഡോക്കെ ഇണ്ടാക്കോ ഭക്ഷണൊക്കെ ഇണ്ടാക്കോ രാവിൽക്കത്തെ?
ആഹ് രാവിലെ പത്തിരി ചപ്പാത്തി പുട്ട് പിന്നെ അങ്ങ അങ്ങനെ എന്തെങ്കിലും ദോശ
ആഹ് അതെല്ലേ നാല് ഇവിടെതുപോലെതന്നെ പുട്ട് ചപ്പാത്തി ദോശ പിന്നെ അതെ പുട്ടുവിടെ പൊതുവേ ആർക്കും വലിയ ഇഷ്ടല്ല ബാക്കിയെല്ലാക്കെ ഉണ്ടാക്കും വെള്ളയപ്പം പിന്നെ നൂലപ്പം അങ്ങനെ എന്തെലുക്കെ ഉണ്ടാക്കും ഉം അതെ നിങ്ങളിങ്ങനെ ഫോണൊക്കെ എ ഫു എപ്പോഴും ഇങ്ങനെ ഫോണൊക്കെ കളിച്ചിരിക്കലുണ്ടോ
ഇല്ല അങ്ങനെ പറ്റാറില്ല ഞാന് അത്യാവശ്യംക്കെ ഉപയോഗിക്കും പിന്നെ എപ്പോഴെങ്കിലുക്കെ ഇൻസ്റ്റായിലൊക്കെ കേയറി നോക്കും ഫേസ്ബുക്ക് ഒന്ന് നോക്കും മോളുള്ളത് കൊണ്ട ഇത്രെ ഫോണുപയോഗം നടക്കും
ഇപ്പൊ ഇപ്പത്തെ കാലത്ത് കുട്ടികള ചെറിയ കുട്ടികളെ മക്കള എടുത്ത് വരെ ഫോണുണ്ട്ല്ലേ അതെ ഇത് ചെറ ചെറുതാകുമ്പോ തന്നെ അവര്ക്ക്‌ ഫോണ് ഇല്ലാണ്ട് പറ്റൂല അതായത് ഇപ്പ ഈ ചോറൊക്കെ തിന്നുയാണെങ്കിൽ തന്നെ ചെറിയ കുട്ടിക്ക് ഫോണിൽ എന്തെങ്കിലും ഒക്ക ഇത് കാണിച്ചെടുത്തിട്ടാണല്ലേ എല്ലാരും കഴിക്കുന്നതിലേ കുട്ടികളൊക്കെ നമ്മള് കൊ കൊടുക്കയാണെങ്കിൽ തന്നെ ചോറൊക്കെ
ആഹ് അങ്ങനെ കാണാറുണ്ട് പക്ഷെ ഞാനേ അത് ആദ്യമേ തീരുമാനിച്ച. ഒരു കാര്യണ് അങ്ങനെ ഭക്ഷണം കൊടുക്കൂലന്ന്
ആഹ് അതെ പക്ഷെ പൊതുവേ ഇപ്പ അമ്മമാർങ്ങനെയാണല്ലോ കുട്ടികള് ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഉം അങ്ങനെ എന്തങ്കിലുക്കെ വേണ്ടിട്ട് അവർക്ക് ഫോൺ വെച്ച് കൊടുത്ത അവര അടങ്ങിരിക്കുവല്ലോ കരുതിട്ട അമ്മമാരിപ്പോ പൊതുവേ അത് കാണിചതൊരു തെറ്റായ ധാരണയാണല്ലോ അമ്മമാരുത അവര് അടങ്ങിയിരിക്കും അതിങ്ങനെ കാണിച്ചുടത്ത് കാണിച്ചുടത്ത് അവർക്കിപ്പോ എപ്പോഴും ഫോണ് ഇല്ലാതെ പറ്റില്ല കാരണപ്പ
അതൊരു എളുപ്പപ്പണിയാണ് ഏഹ് പിന്നെ പൊതുവേ ഇപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം മം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം വേഗം ഫോണ് കോട് കൊടുത്താല് ഭക്ഷണത്തിനോട് ഒരു ഇത് പിന്നെ ഫോണിലങ്ങായി ഭ എന്ന് കഴിക്കുന്നത അറിയാതങ്ങ് കഴിക്കൽ
അതുപോലെ തന്നെ ഇവര് എന്താ പറയു എന്താ കഴിക്കണൊന്നും അവർക്കറിയൂല അവരിങ്ങനെ ഫോണ് കണ്ട് കഴിക്കണ കാരണം എന്ത് എന്താണ് കഴിക്കുന്നത് പിന്നെ ഒന്നു അറിയില്ല അവർക്ക് രുചിയ ഒന്നു അറിയില്ല ഇവരി ഇത് ഇങ്ങനെ കണ്ടിട്ടാണല്ലോ കഴിക്കണത് ഇപ്പൊ വയറ് നിറഞ്ഞോന്നോ മതീന്നൊ ഒന്നും അവര് അറിയില്ലല്ലോ കാരണം അവർക്ക് ഫോൺ കണ്ടാ മതി അതിന് വേണ്ടിട്ട് ഫുഡ് കഴിക്കുല്ലേ അതായിക്കോട്ടെ ആഹ് അത് അങ്ങനെയാണ്
അത് ഒരു ദിവസം കൊടുത്ത് ശീലായാല് അങ്ങനത്തെ പ്രശ്നം പിന്നെ അടുത്ത അത് സമയാവുമ്പം ഭക്ഷണം കഴിക്കുമ്പോ അവര് ചോദിക്കും
ഉം അത് തന്നെ
അങ്ങനെ കൊടുക്കും അങ്ങനെ അതൊരു ശീലാവുന്നത്
ആഹ് അന്നേ എന്നിട്ട് പിന്നെ അത് അവര്ക് കിട്ടാതിരിക്കാൻ പറ്റില്ല എപ്പോഴും വേണം എന്ത് കാര്യത്തിനാണെങ്കിലും അവർക്ക് ഇപ്പ ഈ ഫോൺവേണം അങ്ങനെയാ മറപ്പ വലിയവരന്നെ എടു എടുത്ത് നോക്കണെങ്കി തന്നെ എല്ലാരും ഇപ്പൊ ഫുള് എല്ലാ സമയം ഇൻ സ്റ്റഗ്രാമില് അതേപോലെ തന്നെ ഫേസ്ബുക്കില് പറഞ്ഞ പോലെ വല് വല് ഇപ്പ അമ്മമാരന്നെ എങ്ങനെയാണല്ലോ കൂടുതലായിട്ടും എങ്ങനെങ്കിലും ആഹ സമയം വെറുതെ സമയം കളഞ്ഞുകൊണ്ടില്ലേ എന്തെങ്കിലും ഉം
ഫോണ് ഇല്ലാത്തൊരു ജീവിതം അല്ലെ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം ഇനി മനുഷ്യന്മാർക്ക് നടക്കൂല
ആഹാ അതന്നെ ഇപ്പൊ പറയാണെങ്കില് ഈ പണ്ടത്തെ കാലത്തൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാർക്കും നല്ല പരസ്പര പരസ്പര ബന്ധങ്ങൾ ഉണ്ടായിന ല്ലേ ഇപ്പ അയൽവ അയൽപക്കത്ത് പോയിട്ടാണെങ്കിലും നമ്മള് കളിച്ചിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെയെങ്കിലും നല്ലൊരു പരസ്പര ബന്ധം ഉണ്ടാക്കി എടുത്തിട്ട് ണ്ടായിരുന്നു പക്ഷെ ഇപ്പഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാൽ എല്ലാരും ഫോണിലാണ് ഇപ്പൊ കുടുംബ ബന്ധം ഏതാ അതൊന്നും തിരഞ്ഞു പോവാൻ ആർക്കും സമയമില്ല
ഇപ്പൊ വൈകുന്നേരം തന്നൊണെങ്കില് കുട്ടികളൊക്കെ വൈകുന്നേരം അയൽ വീടുകളിലൊക്കെ പോ പോയി നന്നായി കളിക്കുന്ന ഒരു ശീല ആരുന്നല്ലേ ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല വൈ ഇതുന്നരം വന്നാല് ഫോണ് അല്ലെങ്കില് വേറെ എന്തെങ്കിലും
എന്നാ അത് തന്നെ ഫോണ് ഗെയിമ് കുട്ടികൾക്ക്ന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളിക്കണത് ഗെയിം ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ സ്കൂളില് ഒപ്പ ഇരുന്ന് സംസാരിക്കണെ വേണമെങ്കിൽ ഈ ഗെയിമിനെ കുറിച്ചായിട്ടായിരിക്കും നീ ഏത് ഗെയിം ആണ് കളിക്ക ത് തട്ടിരുന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എന്തെങ്കിലേക്കാലും ആഹ് അവർക്ക് ഇപ്പ ഈ പണ്ടത്തെ പോലത്തെ ഈ കളികളൊന്നും അറിയില്ലല്ലോ ഈ സാറ്റ് നമ്മള് കളിച്ച പോലെയല്ലെ കളികളൊന്നും അവർക്ക് അറിയില്ല അവർക്ക് ഈ ഫോണിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് അറിയ
ഇപ്പൊ പിന്നെ ഫുട്ബോളിന്റെ സമയം ആയതു കൊണ്ട് ഇപ്പൊ ഫുൾ ഫുട്ബോൾ ആയി ഫോണിലും പിന്നെ സ്കൂളിലെ സംസാര ആണെങ്കിലൊക്കെ
പക്ഷെ എന്താ വെച്ചാല് പണ്ടത്തെ കാലത്തായിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു ഇതുണ്ടായി ണ്ടായിരുന്നത് അതായത് പണ്ടൊക്കെ ആവുമ്പോ നല്ല രസല്ലായിരുന്നോ കുട്ടികളപ്പൊ കളിക്കാനും ഒക്കെ പക്ഷെ ഇപ്പത്തെ ആഹ് ഇപ്പഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് അങ്ങനെ ഒപ്പം പോയിട്ട് കളി അങ്ങനെ ഒന്നുമില്ല ഫുള്ള് ഫോണില് ഇപ്പഴത്തെ ആഹ് പഴയ കളികള് ആഹ് ഒന്നും അറിയില്ല കാര്യം ആഹ് കളി ളും ആഹ് പല കളികളൊക്കെ ആയിട്ട് നമ്മള് തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇപ് നമ്മളകായിന് നല്ല രസമായിരുന്നു ആ കാലഘട്ടം ഇപ്പം എന്ത് പരിപാടിയോ പെരുന്നാളോ എന്തായിക്കോട്ടെ ഓണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ വീട്ടുക്കും പോയി ഭയങ്കര അടിപൊളി ആയിന് ഇപ്പൊ എന്ത് ആഘോ ആഹ് ഇപ്പം എന്താ ആഹ് അതൊന്നും ആഹ് ആഹ് അതന്നെ അപ്പ ട്രിപ്പ് പോകും വീട്ടില് ഇരിക്കാൻ അവർക്ക് സമയമില്ല ഒ അവര് പോകും ആഹ് പക്ഷെ എന്താന്ന് വെച്ചാല് ഈ ഫോണിന് നല്ലതും ഉണ്ട് ചീ ത്തഭാഗങ്ങളും ഉണ്ട് ഫോണിൽപിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അയില് അയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂലേ പലെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് പല സന്ദേശങ്ങളും നമുക്ക് ഫോണിലൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ നല്ല കാര്യമാണെങ്കിലും
അതെ ഫോണ് പഠന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള നല്ലൊരു മാർഗാണ് പക്ഷെങ്കില് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മക് മക്കളിപ്പോ എന്തെങ്കിലും ഹോം വർക്കൊക്കെ കൊടുത്താൽ നമ്മളൊക്കെ ബുക്ക് വായിച്ച് കണ്ടെത്തി എഴുതൂലേ
ആഹ് അതെ ഇപ്പൊ ഫുള്ള് അതെ ഈ ചാ ജി പി ടി നോട് ചോദിച്ചാ അവര് പറഞ്ഞുതരും അത് ഫുൾ ചാറ്റ് ജി പി ടി ആഹ് അതെ അവർ അത് അത് തന്നെ അവർക്ക് പഠിക്കാനും താല്പര്യം താൽപര്യമില്ല ഹോംവർക്ക് ഒക്കെ കൊടുത്താ വെറുതെയാണ് കാരണം ഫോണിൽ ഉണ്ടല്ലോ ആൻസറും കാര്യങ്ങളും ഒക്കെ ഉത്തരങ്ങളൊക്കെ അപ്പ ഇപ്പൊ സ്കൂ ആഹ് അ കഴിഞ്ഞു ആഹ് അത് തന്നെ ഇപ്പൊ നമ്മളെ പണ്ടൊക്കെ ആയിരുന്നേൽ നമ്മള് പുസ്തകം വായിച്ച് ക്ലാസ്സിലൊക്കെ സാറെടുക്കുന്നതും ഭയങ്കര ശ്രദ്ധിച്ച ച് കേട്ടിട്ടായിരിക്കും നാളക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക പക്ഷെ ഇപ്പൊഴത്തെ കുട്ടികൾക്ക് അത് ഒന്നും ഒന്നും വേണ്ട കാരണം ചാറ്റ് ജിപിറ്റി ഇണ്ട് ഫോണുണ്ട് ആഹ് അതെ ആഹ് അതന്നെ ഇന്നിപ്പ അപ് ഒന്നും പേടിക്കണ്ട അതേപോലെ പണ്ടൊക്കെ അസൈൻമെന്റ് സെമിനാർ ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൾ തന്നെ നമ്മൾ തന്നെ ഓരോ കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ എഴുതണം ഓരോ ടോപ്പിക്കും നമ്മളുതന്നെ കണ്ടത്തി നമ്മൾ തന്നെ എഴുതി ആ് ഇപ്പ ലൈബ്രറിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ വായിച്ച് മാറിച്ച് നമ്മൾ ഇണ്ടാക്കണം പക്ഷെ ഇപ്പ ഇത് ചജ ഇപ്പൊ ഫോണ ഉള്ളത് കൊണ്ട് ഇപ്പ ഒന്നും നോക്കണ്ട ആവശ്യമല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ ഈ ചാറ്റ് ജി പ്പീ ട്ടിയോട് ചാറ്റ് ജി പിടി യോട് ചെയ്ച്ച കറക്റ്റ് അവര് തരും ഏങ്ങനെ അതന്നെ അനെ വന്ന്പ ഒരിക്കലും അതെ വർക്ക് യ്യണ്ട സ് അതന്നെ നമുക്ക് ഒന്ന് മ്മക്ക് തില് പ്രയാസപ്പെടേണ്ട ആവശ്യ ത്തിൽ നമ്മള് എന്ത് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ലോ പ്രയാസപ്പെടണം ശേ കാരണം എന്തായാലും ഉത്തരം ണ്ടാകും അത അവർക്ക്റിയാം കാരണം ഫോണുണ്ട് എല്ലാത്തിനും
പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ അഡിക്ഷൻ ആണ് ഫോണിന്റെ അഡിക്ഷൻ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ കുട്ടി ആത്മഹത്യ യ്യാൻ പോയി പിന്നെ ഫോണ് വാങ്ങി വ ച്ചതിനാണ് ചെറിയ കാരണങ്ങൾ പറഞ്ഞ ഓരോരുത്തരും കുട്ടികൾ മരിക്കുന്നത്
ആഹ് അതെ ഫോൺ തന്നിട്ടില്ലന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ക് വേണ്ടിട്ടാണ് കാരണം അത്രക്കും ഫോൺ അഡിക്ഷൻ ആയിട്ട് ഇപ്പൊ ഫോൺ ഉബയോഗം കൊണ്ട് തന്നെ നമുക്ക് എന്ത ക്ക രോഗങ്ങളുണ്ട്ല്ലേ തലവേദന കണ്ണ് ന്നു വെള്ളം ഒലിക്ക ലെ കണ്ണട വെക്കേണ്ട അവസ്ഥ വരെ ണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ മക്കൾക്ക് കാരണം അത് ഫോണിൽ ങ്ങനെ നോക്കിയിരിന്നിട്ട് കണ്ണിനത് കേടാണ് അയിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ണിന് തട്ടി
പിന്നെ ഉറക്കം ശരിയാവലല്ലോ ഇപ്പൊ വെല്ല്യ ആളുകൾ ന്നാണെങ്കിലും രാ ക്ക സമയം എത്രാ ഒരു നിശ്ചയ സമയമൊന്നുല്ലാതെ ഫുൾ ടൈം ഫോണിലായിട്ട് ഏതോ സമയത്ത് ഒറങ്ങി പിന്നെ രാവിലെ വർ ക്കിന് പോകേണ്ടവരാണ് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ
അതന്നെ ഓർക് ഒരു പ്രശ്നം തന്നെയാണ് എന്താന്ന് വെച്ചാല് ഇവർക്ക് ഹെ ഇവര് ഇ ഇപ്പത്തെ കുട്ടികളന്ന് പറഞ്ഞാല് ഫോൺ കളിച്ചാല് ക കടന്നുറങ്ങാനും ശരിക്കും ഒരു ഒരു മണി രണ്ടു മണി ല്ലേ ആഹ് ഒരു സമയകും അവര് ഹെ ഗെയിം കളിച്ചിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടും അങ്ങനെ അവർ കണ്ട് കണ്ട് അവർക്ക് എപ്പഴാ ഒറങ്ങേണ്ടേന്ന് അറിയില്ല ന്നിട്ട് ഏ സമയം നോക്കുമ്പോക്ക് ആ അതന്നെ
അങ്ങനെ
അതന്നെ കൊരെ അത് അവരുടെ ആരോഗ്യത്തിന് ഭയങ്കര കേടാണ് ല്ലേ എന്താണെങ്കിലും അവർക്ക് ആ എ ര് ഇപ്പൊ ഓർമ്മ കുറവ് ല്ലേ എന്തൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഫോണി ങ്ങനെ കളിച്ചൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഇന്ന് നാളെപ്പ എന്താ പറഞ്ഞത് അവർക്ക് അറിയുണ്ടാവില്ല കാരണം ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അയ്ത്തത് ങ്ങനെ ഓർമ്മയിൽ മാത്രം പരീക്ഷക്കൊക്കെ പോകുന്ന കുട്ടികൾ കണ്ടിട്ടില്ലെ ങ്ങള് ഈ ആദ്യൊക്കെ പരീക്ഷക്ക് പോകുന്ന കുട്ടികൾ പറഞ്ഞാലല് രാവിലെ എണീറ്റ് പഠിക്കായിരുന്നു ല്ലേ ഒരു രെ ആ നാല് ആ റ്റ് പഠിക്ക ആഹ അ അപ്പൾ നമ്മള് തലച്ചോറ് നല്ലോണം വർക്ക് ചെയ്യും ആ സമയത്ത് നമ്മള് പഠിച്ചാല് അപ്പ നമുക്ക് പെ ട്ടെന്ന് മനസ്സിലാവുന്നുള്ള രീതിക്ക് നമ്മള് പഠിക്കേന് പക്ഷെ ഇപ്പത്തൊലത്ത് കുട്ടികക്ക് അങ്ങനൊന്നും ഇല്ലോല്ലേ ലെ
ഇപ്പത് അങ്ങനെൊന്നും ഇല്ല രാത്രി അല്ലെങ്കില് ആ എല്ല എന്തെങ്കിലും എഴുതി പോരാ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പി അടിച്ചങ്ങ് പോരാ ന്നുള്ളൊരു
അങ്ങനെ ആ ഒരു മൈൻണ്ടാണ് എങ്ങനെലൊക്കെ ഒന്ന് പാസ് ആവാ അല്ലെങ്കിൽ പാസ് ആയിട്ടില്ലെങ്കിലും കുഴപ്പൊന്നു ല്ല ആഹ് ആ ഒരുതിയാണ് ആഹ എന്തൊക്കെയ ആയാലും ആഹ ആഹ് ഹ് ആഹ് ഒരു തോന്നൽ ആഹ് തോ അതാണ് ഈ കുട്ടികളെ തോൽപ്പിക്കുന്നത് അല്ലെ ഇങ്ങനെ ആ ഒരു ചിന്ത ജയ് യിക്കും ജയിക്കും ചിന്തണ്ടായിട്ട് നമുക്ക് ഓവർ കോൺഫിഡൻസ് ണ്ടായിട്ടാണ് അത് ലെ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ജയിക്കും ഉം സത്യം പറഞ്ഞാല് ആഹ് അതെ അതന്നെ പക്ഷേ എന്താ വച്ചാൽ അവർക്ക്റി ഇപ്പ ചെറിയ മക്കൾക്ക് അറിയില്ല ഇന്ന്പ്പ നോക്കിയിട്ടില്ലെങ്കിൽ വലുതാവ അപ്പ ഇല്ലെ അത് അവർക്ക് ദോഷം ചെയ്യും എന്നുള്ളത്
അത് ശരിക്കില്ലെ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഫോണിന്റെ ഉപയോഗം ഒക്കെ കണ്ട്രോൾ ചെയ്ത് കണ്ട്രോൾ ചെയ്ത് അർക്കസ് സ്ക്രീനിങ് ടൈം വളരെ കൊറച്ച് കൊടുത്തോണ്ട് പിന്നെ ഇപ്പൊ പഠന കാര്യങ്ങളിൽന്നാണെങ്കിൽ രക്ഷിതാക്കള് ആഹ് എന്നാ വേഗം ഫോണിൽ നോക്കി എഴുതിക്കോ എന്ന് നമ്മളും പറഞ്ഞു പോകും.
ആഹ് അത് നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് കാരണം ഒരു കുട്ടിന്റെ ഒരു കുട്ടിക്കത് മനസ്സില ഒരുകു കുട്ടി ഒരു വർക്ക് ഇതിപ്പോ ഒരു ഹോം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആഹ് കുട്ടിക്കത് മനസ്സിലാവണം ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കിട്ടുന്നത് അതായത് ഇങ്ങനക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ ഉത്തരം കിട്ടണത് ഇത്രയൊക്കെ വായിച്ചിട്ടാണ് ഇതിൽ നിന്നാണ് എനിക്ക് ഉ ഉത്തരം കിട്ടണന്ന് ആഹ് കുട്ടിക്ക് മനസ്സിലാക്കണം ആഹ് കുട്ടി മനസ്സിലാക്കി എഴുതണം ആഹ് ആഹ് ഇണ്ടാവണം ആഹ് ഫോണില് ആഹ് ഉണ്ടല്ല ആഹ് അതന്നെ അത് അപ്പൊ അമ്മമാര് എന്താന്ന് വിചാരിക്കാന്ന് വെച്ചാല് ആഹ് അമ്മ്മാർക്കും എളുപ്പം പണി അതായത് ആഹ് ഓവർക്ക് കഴിഞ്ഞല്ലോ അത്ര തന്നെ അതായത് ഫോണിൽ നോക്കിയാ കിട്ടിയോ ഓർക്ക് കഴിഞ്ഞല്ലോ
കണ്ടല്ലോ നമ്മളെ വിളിക്കൂലല്ലോ എന്നുള്ളരു മൈൻഡാണ് രക്ഷിതാക്കൾക്കും അവര് ഫോണില് നോക്കി എഴുതികൊണ്ടായാലും അല്ലാതെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടു ത്ത് അവർക്ക് തിരുത്തി കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു മൈൻഡ്
ഉം ഇപ്പൊ പരമാവധി കുട്ടികള്ടെ ഫോൺ ഉപയോഗം കൊറക്കുക അത്ര തന്നെ ഒരു ടൈം വെക്കാ ലിമിറ്റ് വെക്കാ അല്ലെ
അതന്നെ സ്ക്രീനിങ് ടൈമ് കൊറച്ച് കൊണ്ടുവരിക ആഹ് ഓക്കെ ഓക്കെ
ഓക്കെ